ഹലോ പറയു
ആഹ് എന്തുണ്ട് വിശേഷം?
ഇതാരാണ് വിളിക്ക്ണേ പേരെന്താ?
ആഹ് ഇതില് അങ്ങനെ പറയാൻ പാടി ലല്ലോ
ആഹ് ഓക്കേ ഓക്കേ
സാധാ ടോപിങ് ആണ് മെസ്സേജ് ഉണ്ടായിരുന്നു വേറെന്തുണ്ട് വിശേഷം?
സുഖം തന്നെ കൊയപ്പൊന്നുല്ല
ഓ സുഖാണ് കൊഴ്പ്പല്യ വീട്ടിലാരക്കണ്ട്?
വീട്ടില് ഹസ്ബൻഡ് മ്മാ പ്പാ എളേച്ഛൻ ഒക്കെ.
ഇവടെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കാ. കുട്ടികളൊക്ക സ്കൂളി പോയി അആഹ്. കുട്ടികള് സ്കൂളി പോയി പിന്നെ ഒരു മോളുണ്ട് വീട്ടില്.
ആഹ്.
ഞാൻ പ്പേങ്ങനെ ഇരിക്കാ
ഓക്കെ ഓക്കെ.
പിന്നെ ഫുഡ്‌ഒക്കെ കഴിച്ചോ?
ആഹ് കഴിച്ച്.
ഉം എന്നാ സ്പെഷ്യൽ രാവിലെ?
പ്രത്യായിച്ച് സ്പെഷ്യലഒന്നും അപ്പം
ഓക്കെ എന്താ ഫുഡ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? ആഹ് അതെ അതെ രണ്ട് വയസായി.
അഅ്‌ ശെരി. ഹോബീസ് ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ട്ടാ.
ക്ക് പാട്ട് പാടാനിഷ്ടം കേൾക്കാൻ ഇഷ്ടം ബുക്ക് വായിക്കും
ആഹ്.
ടം വരയ്ക്കാൻ ഇൻട്രസ്റ്റാണ് റീ ഡ്രോയിങ് ഇഷ്ടാണ്
അതെ.
ഇക്കല്ല ഞാനാണ് പ്രോജക്റ്റ് ചെയ്ത് കൊടുത്ത് വിടുന്നത് അതൊക്കെ ഇഷ്ടാണ് ചുമ്മാ ഇരിക്കുമ്പോ എന്തെങ്കിലും ഫ്രീ ടൈമില് കുത്തി വരച്ചോണ്ടിരിക്കും എന്തെങ്കിലും.
എന്തേലും ചെയ്യുന്നുണ്ടോ?
എന്താ? ആഹ് കേയ്ക്കുന്നുണ്ട് പറഞ്ഞോ എന്തരാ പറഞ്ഞെ?
വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല ഇല്ല ഹൗസ് വൈഫാണ് ഓൺലൈനായിട്ട് പഠിച്ചായിരുന്നു പി പി ടി സി.
ആഹ്.
ആഹ് എക്സാമും കഴിഞ് സർട്ടിഫിക്കറ്റേറ്റും കിട്ടി അടുത്ത വർഷം സി ഇ എല്ലാ സ്കൂൾലും സി ഇ കൊടുക്കാന്ന് വിചാരിച്ചു കാര്ണം രണ്ട് മ ക്കള് സ്കൂളി പോവുന്നു ഒരു മോളുണ്ട് കയ്യിലത്ത മോളെ അവളാ പോവൂലാ ഉം പ്പാ അവളും ആഹ് അതെ. ഉം ഉം അപ്പോ ഇ ഒരു വർഷം എങ്ങനെങ്കിലും പോകട്ടെ അടുത്ത വർഷം തൊട്ടേ ഏതെങ്കിലും സ്കൂള്കളി ടീച്ചറായിട്ട് വർക്കിയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കാണ്.
ആഹ്.
നിങ്ങള് വർക്കിയ്യുന്നുണ്ടോ?
ഞാം ഇവടെ മദ്രസേല് ടീച്ചറായിട്ട് പോവും പഠിപ്പിക്കും.
ഓക്കേ ഓക്കേ മദ്രസാല് ടീച്ചറായിട്ടാ?
ആഹ് ടീച്ചറായ്റ്റ്.
ന്നമ്മളെ ഇവിടക്കെ മദ്രസേല് ഉസ്താദ്മാരാണ് ബോയേ പിന്നെ എന്തൊക്കെണ്ട്, ഉച്ചത്തെ ജോലിയൊക്കെ ഒതുങ്ങിയോ ചോറൊക്കെ?
ആഹ് ഒരുങ്ങുന്ന ഇവിടെ പണിക്കാള് വരും അടിച്ചേരി തൊടക്കാനൊക്കെ. പിന്നെ നമ്മ ബാക്കി കാര്യങ്ങള് നോക്കിയാ മതി.
ഓഹ് അങ്ങനെ ശരി ശരി. ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച ആയത് കൊണ്ട് മീൻ കൊണ്ട വരൂല. ഇറച്ചിയാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച എറച്ചിയാണ് ഉം ഉം ബിരിയാണി ഉം ഉം വെള്ളീം ഞായറും. ഇറച്ചിയാണ് ബാക്കി ദിവസങ്ങളിലൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടണ്ട്.
ആഹ്. ഇബടെ വെള്ളിയാഴ്ച ആഴ്ച്ചട്ട് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലന്നും വക്കൂല. പിന്നെ എന്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബീഫ് കിട്ടി. അങ്ങനെ വെക്കാന്ന് കരുതി.
പിന്നെ വേറെന്താ?
വേറെ എന്താണ് നിങ്ങളെ ഹോബി എന്താ പാട്ടൊക്കെ പാടൂല്ലേ? ഇങ്ങനെ സ്കൂള് പഠിക്കുമ്പോ. എല്ലാത്തിനും കൂടിയിട്ടുണ്ടോ കലോത്സവത്തിന്.
ആഹ് ആഹ്. പിന്നെ വേറെ എന്തൊക്കെണ്ട്?
പിന്നെ മോൾടെ ശബ്ദ ഇതില് പറ്റോ അറീല.
ആഹ് മോള് ഇവിടെ അടുത്ത് നിന്ന് കളിക്കയാണ് എന്റെടുത്തല്ല താഴെ നിന്നേ. കളിക്കുന്ന് അവളെ സൗണ്ടാണ്. ഉം പിന്നെ ഫുഡ് കഴിച്ചാ?
ആഹ് കഴിച്ചു.
ഉം ഉം ഞാനിപ്പം കഴിച്ചതേ ഉള്ളൂ. ആഹ് ഇരിക്കുന്നു എവിടെങ്കും പോ എവിടെങ്കിലും പുറത്തൊക്കെ പോവാറുണ്ടോ?
ആഹ് പുറത്ത് എന്തിനെങ്കിലും ഫുഡ് കഴിക്കാനോ അങ്ങനൊക്കെങ്ങനെ. ചെലപ്പോ പോകും പിന്നെ ഷോപ്പിങ് കാര്യങ്ങളായിട്ട് അങ്ങനെയൊക്കെ പോകും.
ആഹ് ഓഹ് ഓഹ് ശരി ശരി ഉം പിന്നെ.
നിങ്ങള ഏതെങ്കിലും ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടണ്ടോ നിങ്ങൾക്കുന്ന് വായന ദിനല്ലേ.
ആഹ് ഇന്ന് വായന ദിന ആയിട്ടേ പിള്ളര് ന് പോസ്റ്റർ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറഞ്ഞീ നി. പിക്ചർ ഞാൻ വരച്ചാണ് കൊടുത്ത വിട്ടത് ഓഹ് ഓഹ് വരച് മോന് പിന്നെ ക്വിസ് ഉണ്ട് ഇന്ന് ക്വിസ് മത്സരം വായനാ ദിനം സംബന്ധിച്ച്. ക്വിസ് മത്സരം ഒണ്ടെന്ന് പറഞ്ഞ്
ഓഹ്
അതിലും അവൻ പ്രിപ്പേരായി പോയി പിന്നെ പോസ്റ്ററൊക്കെ വരച്ച് കൊണ്ട വന്നെ ഇന്ന് വായനാദിനവല്ലേ അന് മോനും മോൾ ക്കോരോ വായനാദിന കാർഡ് റെഡിയാക്കി കൊ കൊടുത്താരുന്ന്
ആഹ് ശെ
അവിടെയോ
ആഹ് ഇവിടെ എനിക്ക് മക്കളില്ല അവരെ നാത്തൂന്റോ കുട്ടികളെണ്ടാരുന്ന് ഇവിടെ
ആഹ് ആഹ്
അപ്പോ അവര് ഇതേപോലെ ഓരോന്നി ണ്ടാക്കി കൊണ്ടോക്കെ ചെയ്യ്
ആഹ് ഓഹ് കല്യാണം കഴിഞ്ഞ് എത്ര വർഷായി
മൂന്ന് കൊല്ലം
മൂന്നായല്ലേ ഉം ഹസ്ബന്റിനെന്ത് വർക്ക്
ഇവിടെ അക് അക്കൗണ്ടന്റ സ്കൂൾല്
നെന്ത് ജോലി തേങ്ങാ
അക്കൗണ്ടന്റാ
ഉം ഉം
കാശ്യറായിട്ട്
ആഹ് ആഹ്
ഇങ്ങക്കെങ്ങനാ ബുക്കൊക്കെ വായിക്കണ ഇഷ്ടാ
ഓഹ് ഞാൻ ബുക്ക് വായിക്കും എന്ന് വെച്ചാ നോവലൊന്നും വായിക്കത്തില്ല
ഓഹ്
ഇപ്പോ ഫോണിൽ തന്നെ ഒരുപാട് നോവലൊക്കെ ഒണ്ടല്ലോ ഇപ്പോ ഇത് അടിച്ചാലും ഫോണില് വരും ഉം ഇപ്പം ടെക്സ്റ്റാണ് മക്കൾടെ ടെക്സ്റ്റെക്കെ വായിക്കും ഫ്രീ ടൈമില് മലയാളം ഹിന്ദ്
ആഹ് ആഹ്
ആഹ് എന്റെ ടെസ്റ്റ് ക്കെ അങ്ങനെ വായിക്കും അല്ല നോവലൊന്ന് വായിക്കത്തില്ല ഇപ്പം നമ്മള് ഫോണി അടിച്ചാ തന്നെ നോവലൊക്കെ പറപറാന്ന് വരും
ആഹ് ഇപ്പപിന്നെ എല്ലാരും ഫോൺല് ഇള്ളോണ്ട് ഫോണൊക്കെ ഫോണ്ന്ന് തന്നെ
ബുക്ക് വായിക്കുന്നില്ല ഫോണില് അടിച്ച എല്ലാ ഒണ്ട്
നമക്ക് ഫോണാവുമ്പോ പിന്നെ നമ്മള് നമ്മളായിൽമതന്നെ കൂടും ബു ക്കാവുമ്പോ പിന്നെ നമക്ക്‌ ആ ഒരു ബുക്കിനോടിള്ളോരു ഇതൊക്കെ ഇണ്ടാവും
ആഹ്
ഓഹ് സോഷ്യൽ മീഡിയെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകു
അതെഅതെ ഉം പിന്നാ
അവിടെ മയണ്ടോ
ഇല്ലെ മഴയില്ല ഇന്ന് നല്ല വെയിലാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ?
ഇവിടെ മഴ തന്നെയാണ് എടക്കെ ഒന്ന് വെയിലൊക്കെ ഉദിക്കൊള്ളു ഇന്നിപ്പോരു ചെറുതായിട്ട് വെയില് കാൺണ്
ആഹ്
ഇന്നലെക്കെ നല്ല മയാരുന്നു
ഓഹ് ഓഹ് അവിടെയാ
ഉം
ഉം ഇവിടെ മെനഞ്ഞാന്നൊരു നല്ല മഴ ഓണ്ടാര്ന്ന് പിന്നെ ഇന്നലെ വേ ച്ച് ഇച്ചിരി വെയിലൊണ്ട് ഇത് നല്ല വെയിലൊണ്ട്
ഉം അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളോന്നുല്ലല്ലോ മഴ പെയ്തിട്ട്
ഇല്ല ഇല്ല മഴ മഴ പെയുമ്പോ ഇവിടെ പ്രശ്നൊന്നുല്ല അവിടെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ മഴേക്ക് പെയ്യുമ്പഴേക്കും
ഈ വല്യ പ്രശ്നം അങ്ങനെ കാൺണില്ല ഇവടെ കൊറെ ആഹ് കൊർച്ചാണ്ട് കഴിഞ്ട്ട്ള്ള ജില്ലകളിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ങ്ങനെ കേൾക്ക ഉരു പൊട്ടി മണ്ണൊലിപ്പ്ണ്ടായി ന്നൊക്കെ പറഞ്ഞ്ങ്ങാ ണ്ട്. നമ്മളെവടെ അത്രക്ക് ഇല്ല ശ്ശെ ന്നാലും മഴൊക്കെ പെയ്യുമ്പോ മരം വെ വെയ്യ അങ്ങൻത്തെല്ലാ ചെല പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുല്ല
ആഹ് ഇല്ല ഇവിടെ മഴ പെയ്യുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. മഴ പെയ്യുമ്പോ ഇവടെ കുഴപ്പൊന്നുല്ല
ഇങ്ങള് മലപ്രദേശാണോ
അല്ല അല്ല റോഡ് സൈഡാ. ഞങ്ങൾത് മല പ്രദേശൊന്നും അല്ല
അതെ. അപ്പ പിന്നെ വലിയ പ്രശ്നാണ്. അതോണ്ടാ
ആഹ് ആഹ്. ഇങ്ങളവിടെ മലപ്രദേശ ആണോ?
ഇവിടെ മലപ്രദേശം ആഹ് കൊറച്ചാണ്ട് പോയാലും ഒക്കെ ഇണ്ട്.
ഓഹ് ഓക്കെ. ഉം ഉം നമ്മള് കടപ്പുറ സൈഡാണ്. നമ്മള് പുറകോട്ട് കടപ്പുറവുണ്ട്. കടല്
ഔഹ് ആഹ് ആഹ്
ഉം വീട് ഇങ്ങനെ റോഡ് സൈഡാണ് ഇരിക്കുന്നത്. ഉള്ളിലോ ട്ട് പോയാ കടലാണ്. കടല് സൈഡ് ഉം
ആഹ് എവിടെ അപ്പക്ക് അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അങ്ങനൊന്നും ഉണ്ടാവില്ല.
ഇല്ലില്ല. എല്ല എള്ളാടതും നന്നായിട്ട് വെള്ളവൊക്കെ ഉണ്ട്.
ഉം
ന്നാ ഉണ്ട്. കൊഴപ്പൊന്നു ഇല്ല. അവിടെ വെള്ളത്തിന് പ്രശ്നം എന്തെങ്കും ഉണ്ടാ വെള്ളം കിട്ടാത്ത അവസ്ഥല് ഉണ്ടാ?
ഇല്ല ഇവടെ അങ്ങനെ വ വലിയ പ്രശ്ന ന്ന വരാറില്ല. ഇപ്പം പിന്നെ മഴ പെയ്യാ പെയ്യണതോണ്ടേ കിണറില് വെള്ള ഒക്കെ ഉള്ളത് കൊണ്ട്
ഓഹ് അങ്ങനെ ഉം ഉം. ചെല വെ ചെല സമയം വെള്ളം മറ്റെ കലങ്ങിയാണ് വര്ണെ മറ്റേ കാപ്പി
ആഹ് കല കലങ്ങിട്ട് വരും. കലങ്ങല്ണ്ട്.
ഉഹും ആഹ് ആഹ് മൻസിലായി. ഓഹ്. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് എത്ര മണിക്ക് തിരിച്ച് വീട്ടി വരും?
ഈ രണ്ടരാവും
രണ്ടരെയാ?
ആഹ്. പിന്നെ അവര് ഫുഡ് കഴിക്കാനും വന്നിട്ട് രാവിലെ എട്ട് മണിക്ക് പോയിട്ട് ഒര് രഉച്ചക്ക് രണ്ടരക്കെത്തും ഫുഡ് കഴിക്കാൻ. പിന്നെ പോകണ്ട ആവശ്യല്ല.
ഉം ഉം
പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കി പോകും അല്ലെങ്കിൽ പോകണ്ട.
ഇങ്ങളി ഇട്ട ഓക്കെ. വീട്ടിൽ ഇപ്പോ ആരെല്ലാം ഉണ്ട്? നിങ്ങള് മാത്രമാണോ നിങ്ങളും ഹസ്ബൻഡും മാത്രാണോ അതോ
അല്ല ഇമ്മിം ജോയിന്റ് ഫാമിലിയും
ഓക്കെ ഓക്കെ ഉം ഉം ഹസ്ബൻ്റിന്റെ ഉമ്മയും ഉപ്പയും ആണോ നിങ്ങളുടെ ഉമ്മയുപ്പയു ആണോ
ഉമ്മൻ ഉം ഹസ്ബൻഡിന്റെ
അപ്പം നിങ്ങൾടെ ഉമ്മയും ഉപ്പയും?
ആഹ് ണ്ട്ണ്ട്.
അവിടെ തന്നെ ഇവിടെ തന്നെ താമസം?
എവിടെ?
നിങ്ങളെ വീട്ടില്
എൻ അ അല്ലല്ല
നിങ്ങളെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഭർത്താവിൻ്റെ വീട്ടിലാ കൊണ്ടു പോണത് ഇവടെ കല്യാണം കഴിഞ്ഞ ഭർത്താവ് ഞങ്ങളെ വീട്ടിലാണ് വരുന്നത്
ആഹ് ആഹ് അത് ശരി അവിടെ അങ്ങനായിരിക്കും അല്ലേ
ആഹ് ഓഹ് ഓഹ് അവിടെ ഇങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞാ ഭർത്താവ് നമ്മളെ വിട്ടില് വരും
ആഹ് ആഹ്
നമ്മള് പിന്നെ ആഴ്ചയില് മാമിടെ വീട്ടിൽ പോകും
ഓഹ് ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്ന വെക്കേഷൻ ഒ എങ്ങോട്ടേലും പോയിരുന്നോ
ഓഹ് ഓഹ് ആഹ് ആഹ് ഓക്കെ
ത്തൊക്കെ പോകാറുണ്ടോ
ഓഹ് പുറത്തൊക്കെ പോകാറുണ്ട് ആഹ് കറങ്ങാനൊക്കെ പോവും ആഴ്ചയിൽ ഒരുസം കൊണ്ടു പോവും ആഹ് അങ്ങനൊക്കെണ്ട് ശരി എന്നാ ഓക്കെ